കേക്ക്‌ണില്ലേ എന്താ നല്ല വർഥാനം ന്താ പരിപാടി ഉറങ്ങാറായോ
ഒരുപാടില്ല കടന്നു
ഉം മകൻ ഉറങ്ങിയോ
ഉറങ്ങി
ന്ന്ട്ട് വേറെന്തൊക്കെ ഇന്നന്തേപ്പ നേരത്തെ ഒറങ്ങിയോന്
ഓന് പൻച്ണുണ്ട്
ഉം ഉം ന്നട്ട് ഹോസ്പിറ്റൽ പോയിട്ടന്താ ഡോക്ടർ പറ്ഞ്ഞേ
ഛർദ്ദി എന്തുകൊണ്ടാന്നാവ
പറ്റുന്നുണ്ട് ചെറുതായിട്ട് വല്ലാ ഒന്നുല്ല
വയിറ്റ്ന്ന് പോക്കോ
ട്ടാ പോയി അത്രള്ളൂ മൂന്നാലട്ട ഏഹ് മര്ന്ന്ണ്ട്
ഏഹ്
ഛർദി പിന്നെന്ന് രാവിലൊന്ന് ഛർദിച്ചീനു പാലൊട്ത്തേക്ക് പിന്നെ ചഛർദിച്ചി
ഏഹ് ഭക്ഷണം കഴിക്ക്‌ണ്ടാ
കൊർച്ചൊക്കെ
ഏഹ്
ആട്ടെ പിന്നന്തക്കെ
അല്ലെങ്കിലേ ഓന് കൊറച്ചന്നള്ളൊല്ലൊ കയ്ക്കാ
ഉം
അധികൊന്നും കഴിക്കൂലല്ലോ ലേ
ആഹ് ഇയോറെയ്ച്ചോ
ആഹ്
എന്താ കുട്ട്യേളൊർങ്ങിയൊ
ഉം ഉം
ഏ കുട്ട്യേളൊർങ്ങിയൊ
ആ കുട്ട്യേളൊക്കൊർങ്ങി
ഇക്ക വ്ൾച്ചൂലപ്പൊ
ഉം വിളി കഴിഞ്ഞു
ആഹ്
പിന്നെ എന്തൊക്കെ വിശേഷം എന്നിട്ട് എന്താ പല്ല് ഡോക്ടറട്ത്ത് പോയോ?
അത് കംപ്ലീറ്റ്
കംപ്ലീറ്റയ്തോ? ഇത്ര പെട്ടന്ന് രണ്ടീസം കൊണ്ടോ?
ആ അത് വേം കു ചെറിയ കുട്ട്യാൾക്കല്ലേ വേം വേം തീർത്താന്നക്കാണ്
ഏഹ്
രണ്ടീസല്ലപ്പോ മൂന്നീസ മൂന്ന് നാലാമത്തീസാണ് ഇന്ന് പോയി വന്നിട്ട് അദ്യം തന്നെ രണ്ടീസ്
അങ്ങനല്ല രണ്ട് പ്രാവശ്യായിട്ടല്ലേ ഇപ്പത് മുഴുവനായത്
ആഹ്
ഏഹ് അങ്ങനെ ആവലില്ലല്ലോ മൂന്നോ നാലോ ഒക്കെ പ്രാവശ്യം ചെയ്യല്ണ്ട് ന്നാണ് ഇൻക്ക് തോന്ന്ണത് പിന്നെ
അപ്പൊ വെറുത സമയം ങ്ങനെടാണ്ല്ലേ
ഏഹ് വേർതെ കൊറെ നേരം അതിമ്മ ഇങ്ങനെ പല്ല്മ്മ കൊറെ പണിട്ക്കണണ്ടല്ലോ
അതാണല്ലോ ഇങ്ങനെ മൂന്നട്ടൊക്കെ വര്ത്തണേ
ആഹ് ആഹ്
ഇങ്ങള്ങ്ങനെ വരണ്ടല്ലോ ചെറിയ കുട്ടിയല്ലേ ർഞ്ഞു ചെയ്തപ്പോ
അത് കൂടുതൽ നല്ലത് ചെലപ്പോ ആ പശക്കെ ഒട്ടാൻ വേണ്ടിട്ടേ ഒരു ദിവസം കൈയണതൊക്കായ്ക്കാരേ നല്ലത്
പിന്നെ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ചേരങ്ങനെ വെയി
ഏ ഇന്നോ ഏ ഏ അയിന് ന്നാളാണ് ഫസ്റ്റ് തന്നെയാണ് രണ്ട് സ്റ്റെപ്പ് ചെയ്ത് ഇന്ന്ലാസ്റ്റ് സ്റ്റെപ്പെന്നെ ചെയ്തെ
ഏ എന്നിട്ട് എത്ര കൊടുത്തോ
അവിടെ എത്രയാണ് പാണ്ടിക്കാട് ജ് വരാറിഞ്ഞോട്ത്ത്
അവിടെ രണ്ടേ മുന്നൂറാന്നാണ് പറഞ്ഞിനത്
ടോപ്പ് അടക്കാണ ഇവിടെ രണ്ടേ മുന്നൂറേ
ടോപ്പടക്കൊന്നാവൂല
ആണ്ന്നാണ് ഇനിക്ക് തോന്നണത്
മറ്റോട്ത്ത് ഇതിന് മാത്രം രണ്ടാണ്
പിന്നെ ടോപ്പും കൂടി ആവുമ്പോ പലേ വെലന്റെ ടോപ്പുകളൂടി ഉണ്ട്
ഇത് ട്ടോപ്പും കൂടിയ രണ്ടേ മുന്നൂറ്
ആ തോന്ന്ണണ്ട്
പിന്നെ മറ്റേ പല്ല് കാണിച്ചു കൊടു പല്ല് വരാനുള്ള ഭാഗം കാണിച്ചു കൊടുത്തോ?
പല്ല് ഭാഗല്ലേ അത് ഞാൻ പറഞ്ഞില്ല അത് ആകെ വരുത്താണ് അ എന്താണ് ചെയ്യാ
അയിലോ
മേലത്തെ പല്ല് കേടുണ്ടായിട്ട് അത് വലിയ റൂട്ട്കനാൽ മൂപ്പർക്ക് വല്യ താല്പര്യം ഇല്ലാന്ന് അത് പറിച്ചാണ് നല്ല റൂട്ട്കനാല് ചെ
ഏറ്റവും അറ്റത്തത്ത പല്ലാ
ആ അറ്റത്തത്തിന്റെപ്പുറത്ത്
ആ അറ്റത്തിന്റെപ്രത്താ അങ്ങനെ അറ്റത്തുള്ള പല്ല്കള് ആ പല്ലികള് പറി ആ ഇതാക്കാനെ റൂട്ട് കനാലൊക്കെ ചെയ്യാന് അതിന്റെ സാധനങ്ങൾ ചെയ്യ ന്ന സാധനങ്ങൾ ഉണ്ടാകുല്ലോ
അതൊന്നും അവിടെ വെക്കാനും ഇതിനൊന്നും പറ്റൂലത്രെ അത അത്രയും ഇടുക്കല്ലേ അവിടെ
അതെ
ആ അതാണോല് പറിക്കാന്ന് പറയണത്
എന്താ പിന്നെ അതുകൊണ്ട് ഞമക്ക് വലിയൊരു ഉപയോഗില്ല ത്രെ ആ പല്ല് കൊണ്ട് ഏറ്റവും അറ്റത്തത്തെ പല്ല് കൊണ്ട്
അറ്റത്തിന്റിപ്പറത്താ
ഏ എന്റെ ഏറ്റോം അറ്റത്തീരുന്നു കേടനീന്നത്
ഇതിന്റെ ഈ ഉള്ളി കൂടി അറ്റത്തെത്തീ നമക്ക്‌ ഒരു എന്ത് പോ ചെയ്തിക്കണ് അപ്പൊ അത് എന്താ അറ്റത്തത്തെ എന്താലും പോ തടക്കാനുള്ളു ചെറിയൊരു ഇതൊള്ളു അത് ചെയ് അത് ഇത് എന്താ ചെയ്യണെച്ചാല് പറിച്ചയാണെ ചിലപ്പം ഞ്ഞിയാ പൊത്ത് കാണേക്കും
ആ
പറിക്കാണ് നല്ലത് എന്നാണ് മൂപ്പത്തിടെ അഭിപ്രായം അപ്പൊ ഇനി വേദനയാണെങ്കി പറി
ആ രണ്ടെ അഞ്ഞൂറ് കൊടുത്തൊ ന്നിട്ട്
അത്രയും പൈസ ചെലവാക്കണ്ടല്ലോന്ന്
ഉം ന്നിട്ട് ന്നിട്ട് വലിയ കാര്യോല്ലാ തോന്നുണ്ട് അങ്ങനെ അറ്റത്തത്തെ പ ഉം
അത് അങ്ങനെ നിക്കൂലന്നൊക്കെ പറഞ്ഞു
ഏഹ്
അധികം നിക്ക്‌ ഇത് പിന്നെ കാണിച്ചെടുത്തേക്ക് ഇത് നിക്കുന്നുല്ലെ ഒരു ഇതിൽ തന്നെണ്
ഉം എന്നിട്ടുങ്ങളെന്താ ചെയ്താ ആദ്യം എം ഇ എസ് സി പോയി കുട്ടിനെ കാട്ടെ ആര ഒപ്പം പോന്നേ
ബിനു
ഉം പിന്നെ ഇങ്ങട്ട് വീണ്ടും വന്നിട്ടുണ്ടാവൂലേ ഇത്
പിന്നെ പെരിക്ക്‌ വന്നില്ല പിന്നെങ്ങനെ പോയി
ആഹ് പിന്നെ ഒക്കെ കഴിഞ്ഞ് എപ്പളാ പോന്നേ?
ഓന് ഒറങ്ങി രണ്ടണിക്കയ്ക്കാണും ആഹ്
രണ്ടരേ
രണ്ടണി ഒക്കെ അയ്ക്ക്‌ണ്
എപ്പള പോയിന്ന്
മുക്കാല് പതിനൊന്നണി ആയി
ഏഹ് അല്ല ഇന്നലെ മ്മാന്റെ വീട്ട് പോയിട്ട് എന്തായി വിവരം
ഞാനല്ലേ
ഉം മിനിഞ്ഞാന്നാണല് അ ആ ഇപ്പൊ നല്ല കാടാണ്.
പ്പെണ്ടാവൂലോലെ പൊട്ടത്തിയേ
ഇപ്പൊ അങ്ങനെ ആ പ്പൊ ഇപ്പൊ അങ്ങനെ കാടോണ്ട് കാണില്ലാ തോന്ന്ണ്ട് ഇപ്പ തിന്റെ മുന്നേ ന്ന് നല്ലോണണ്ടയ്നു
ആ അന്നത്താപ്പെജ് പറഞ്ഞെ
ഉം ഇപ്പ ഈ മഴ ആയിട്ട് അധിക ആയപ്പോ കാടൊക്കെണ്ട് നല്ലോണം പൊന്തേക്കാണേ.
ഞങ്ങെൾന്താ പോയിപ്പോന്നു. എല്ലാരും കണ്ടു പിന്നെക്കെ ഞങ്ങളൊക്കെ കണ്ടു ഇതായാരേണ് ഓലാ കല്യാണത്തിനായി
ഏ എല്ലാട്ത്തും എല്ലാരും ഉണ്ടോ?
ഉം എല്ലാരും ഉണ്ട്.
ഉം എനിക്കും പോരാ താല്പര്യണ്ടായിനു. എവിടുന്നാന്നാവോ അറിയില ഞാനിങ്ങനെ ഒരു ഫോട്ടം കണ്ടിട്ടൊള്ളു.
വേറൊന്നും അറിയില അതും ഞങ്ങളെ മെമ്പറെ മെമ്പറെ സ്റ്റാറ്റസ് ആണ്.
അപ്പൊ എന്ത ഓളെ കുടുംബ?
അങ്ങനെ എന്തേലും ആയിരിക്കും.
അല്ല ഓള് മെമ്പറായിറ്റയ്ക്കാരം
ഉം
അതാവോ കുടുംബങ്ങനാവോ
മെമ്പറ് അവിട്ത്തെ ഓലെ സ്ഥൽത്ത്ത്തെ മെമ്പർ വേറെയാണ്. ഇതിവ്ടുത്തെ മെമ്പറല്ലേ?
ഇന്ന്ട്ടെന്താ പിന്നെ അങ്ങട്ടോയത്.?
ല്ലാ കുടുംബണ്ടാവും. ബന്ധുക്കള് ആരെങ്കിലു ആയിരിക്കും.
ഇന്ന്ട്ട് എപ്പളാങ്ങള് തിരിച്ചെത്തിയെ വീട്ടില് മിഞ്ഞാന്ന്.?
ഞങ്ങള് ഒമ്പണി ബ്രോസ്റ്റ്ന്ന്ട്ടെക്കേ പോന്ന്.
ഒമ്പണിക്ക്?
ഒമ്പണിക്കാ പോന്ന് ബ്രോസ്റ്റ്ന്ന്ട്ടാ പോന്ന്.
ആരൊക്കെ.,? ആരപ്പം?
റഷി കാക്കൂൻ്റൊപ്പം.
ഏ ഓൻ വന്നീന്നോ.?
ആഹ്.
ഇങ്ങളെ കൊണ്ടോകാൻ ഓൻ വെരേ.?
ആഹ്.
ഏ അപ്പൊ എത്രണിക്കേ പോന്ന്.?
ഞാങ് ങ്ങള് അവിട്ന്നൊക്കെ അപ്പതന്നെ മൈരിബ് നിസ്‌കരിച്ചിട്ട് പോന്ന്ട്ട് പിന്നെ ഫുഡ് കയ്ച്ചിട്ടങ്ങനെ പോന്നു. ഒമ്പണി കൈക്കുവടെത്യപ്പൊ.
ഏ ആ ടൈമിലാ പോന്ന്.? അപ്പോ ഓനങ്ങട്ട് വന്ന്ക്കുലേ ഇന്നലെ പായസല്ലേ അപ്പൊ മിഞ്ഞാന്ന്.?
മിഞ്ഞാന്നോ ആഹ് പായസണ്ടായ്ന്നു, ആഹ്.
ഇട്ട് പിന്നീം പായസത്തിന് പോവെ?
ആഹ്
ഉം
കുട്ട്യോൾ ഒറങ്ങിയോ
ഉം കുട്ടികളൊക്കെ ഒറങ്ങി നാളെജ്ജ് വർക്കിന് എറങ്ങണില്ലേ?
നാളെ പോണങ്കിൽ പിന്നെ എന്തായയതോണ്ടേ ഇന്നലെ വലിയയിത്ത വന്നെ ഇവന് വെജ്ജയായി ഈ ഞാൻ അഞ്ഞൂറ്പ്പ്യ ഉണ്ടാക്കി
ഏ ആ മതിയെലോ
അയിന് ചെലവ് ഇങ്ങനെ പോകന്നല്ലയ്ന്
മറ്റേതൊക്കെ വിട്ടന്നില്ലേ പൊല്ലിനല്ലള്
ഇല്ല വിട്ടന്നിട്ടില്ല
പിന്നെ
ആ പൈസ കൂട്ടിപ്പറ ഞാൻ വിട്ടടുത്തോണ്ട് വിട്ടെടുക്കാക്ക
ഉം ന്നാഒക്കെട്ടോ ഞാൻ വിളിച്ചാ
ആഹ് എന്നാ ഓക്കേ